ഹലോ ആഹ് ഓക്കെ കേൾക്കുന്നില്ലേ?
ആ കേൾക്കുന്നു കേൾക്കു
ആഹ് ഓക്കെ ഓക്കെ പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങളൊക്കെ?
ഓ വേറെന്ത് വിശേഷം ഇങ്ങനെ പോവുന്നു ഈ മഴയന്ന് തന്നെ വിശേഷം.
അതെ അതെ ടൂറൊക്കെ പോവാറുണ്ടോ?
ആഹ് പോവാറുണ്ട് ഞങ്ങള് ഇടക്കിടക്കക്കെ പോവാറുണ്ട് ഹസ്ബന്റ് ഇപ്പൊ നാട്ടിലുണ്ടായിരുന്നില്ലേ വെക്കേഷന് ആ ടൈമിലൊക്കെ പോവാറുണ്ട്. ആള് ഉള്ളപ്പോഴത്തേക്ക് പിന്നെ മ വെക്കേഷന് ഞങ്ങൾ കാസർഗോഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു
ആണോ
ആഹ് അവിടെക്കെ പോയിന്ന് കറങ്ങി
കാസർഗോഡ എങ്ങനെ മെയിന ആയിട്ട് കാണാനുള്ളത് എന്താണ്
അവിടെ മെയിൻ ആയിട്ട് ബേക്കല് ബേക്കൽ ഫോർട്ട് ആഹ് അവിടാ ആഹ് മെയിന ആയിട്ട് ബേക്കല് പിന്നെ പള്ളി ഉണ്ടായിരുന്നല്ലോ മാലിക് ദിനാർ പള്ളി ചെങ്കോട്ട ബിക്ക് ആഹ് ആഹ് പള്ളി ആഹ് ആഹ് ബേക്കൽ ഫോർട്ട് അവിടെക്കെ പോയിട്ടുണ്ടായിരുന്നു ബേക്കല മെയിൻ അവിടു അവിടെത്തെ മെയിന് ബേക്കല അവിടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആഹ് അവിടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ട്രിവാൻഡ്രത്ത്
ആഹ് ട്രിവാൻഡ്രം
ആഹ് പിന്നെ ട്രിവാൻഡ്രത്തെ ലുലു പിന്നെ വേളി ശംഖുമുഖം
ഒക്കെ അവിടെ പിന്നെഷ്ടം പോലെ കാണാനു
കാണാനുണ്ടല്ലോ ട്രിവാൻഡ്രം അപ്പ അവിടെ ണ്ട് ശംഖുമുഖം വേളി അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം
ഞാൻ പോയിട്ടില്ലാട്ടോ തിരുവനന്തപുരം പോയിട്ടില്ല അതുപോലെ തന്നെ ഏ കാസർഗോ ടൊന്നും പോയിട്ടില്ല
കട്ടില്ല ആഹ് ആഹ് ആഹ് ആഹ്
യാത്രകള് കുറവാണേ പിന്നെ എപ്പോഴെങ്കിലുംക്കെ ഏഹ് വർഷത്തില ഒരിക്കൊക്കെ നമ്മള് ഫാമിലി ട്രിപ്പ് അടിക്കാ എന്നല്ലാതെ
ആഹ് ആഹ് ആഹ് ഞാൻ ഹസ്ബന്ഡ് വരുമ്പോ പോകുന്നല്ലാത ഹസ്ബന്ഡ് വരുമ്പോ സ്‌ബൻറ്റ് വരുമ്പോ ഇങ്ങനെ പോവും അപ്പോ അതല്ലാതെ വേറെ ഞങ്ങളങ്ങനെ പോയിട്ടില്ല ഹസ്ബൻഡ് വരുമ്പോ ആള് കൊണ്ടുപോകും വരുമ്പഴലേ ഒരു സന്തോഷം ഒള്ളൂ നമ്മ
അതെ അതെ അത് ശെരിയാണ് യാത്രന്ന് പറയ്മ്പോ ഭയങ്കര ഒരു വൈബാണല്ലോ നമ്മളേ റ്റോം നൽ നല്ല രീതില് എൻജോ
എൻജോയ് ചെയ്യുന്ന പിന്നെ മക്കള് വന്ന് കഴിഞ്ഞ്ഞ്ഞാ ഒരു മിനിറ്റ് അടങ്ങിരിക്കാൻ സമ്മയിക്കത്തില്ല ബാപ്പ്‌ച്ചി നമുക്ക് ഇവിടെ പോവാം അവിടെ പോവാം
ആ അതെതെ
റ്റ് ഒരു മിനിറ്റ് അടങ്ങിയിരിക്കാൻ സമ്മയ്ക്കത്തില്ല
അഹ് ശരിയാണ് കരണം തായെ എല്ലാരും ആഗ്രഹിക്കുന്നത് യാത്ര പോവാനാണ്
ആ ആ കൊല്ലം കൊല്ലം ആ പിന്നെ വർക്കല ബീച്ചില്ലേ കേട്ടിട്ടുണ്ടാവും
ആഹ കേട്ടിട്ട്ണ്ട്
ആ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു
ഓ അപൊ വെരുന്ന സമയം നിങ്ങള് നന്നായിട്ട് നിങ്ങളീ യാത്രയിൽ എൻജോയ് ചെയ്യും അല്ലെ
ആ വരുന്ന സമയത്ത് നല്ല രീതിൽ പോവും
അതെതെ
കാരണം ആ സമയത്തല്ലെ നമുക്ക് പൂവാന് പറ്റുള്ളൂ ആ പ്പൊ ആ ടൈമില് ഈഇ മൂന്ന് ആ ഇല്ല അങ്ങോട്ടൊക്കെ ഇറങ്ങണം അങ്ങോട്ടൊക് ഇല്ല അങ്ങോട്ടുള്ള സ ഇത് മാത്രം പോയിട്ടില്ല ഇതുവരെ ഡയറക്ട് ഈ ഫ്രണ്ട്സിന്റെ ഒക്കെ വീടുകള് ഒള്ളതുകൊണ്ട് അവിടേക്ക് പോകുമ്പോ അ അ അങ്ങോ ട്ടേക്കെത്തിയിട്ടില്ല
ആ അതെതെതെ നമ്മള് പോയിട്ടുള്ളത് മൂന്നാറ് ഊട്ടി വയനാ
പോയിട്ട് വയനാട്
പിന്നെ നമ്മളെ ഈ ഏരിയയിലൊക്കെ ചെറിചെറിയ പാർക്കേരിയകള് മൊ ക്കൾക്കിഷ്ടം പാർക്കാണല്ലോ അതെ കോട്ടക്കുന്ന് അതുപോലെ തന്നെ പ്പൊ നമ്മുടെ ഈ ഏരിയല് അയെ ചെറിയ പാർക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെയാണ് നമ്മള് കൂടുതല് ഒരു അഞ്ചോ ആറോ ഏഴോ ഒക്കെ പ്രാവശ്യായിട്ട് നമ്മള് പോയിട്ടുണ്ടാവും കോട്ടക്കുന്നൊക്കെ ക്ഷെ നമ്മള് ചെല്ലുമ്പോഴും പുതുതായിട്ട് കൊറെേ ഒരുപാട് കാര്യങ്ങള് വന്നിട്ടുണ്ടാവൂട്ടോ റൈഡ്സും കാര്യങ്ങളൊക്കെ മക്കൾക്ക് നമുക്ക് നമ്മുക്ക് എൻജോയ് ചെയ്യാനിഷ്ടം നാച്ചുറലാണ് ക്ഷെ മക്കൾക്ക് എൻജോയ് ചെയ്യണന്നുണ്ടെങ്കി പാർക്കെന്നെ വേണം പാർക്കില് പോയാ നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും ഇല്ലാത്ത അവസ് ഥ്യാ പിന്നെ സിബ്ലൈന് അങ്ങനൊള്ള കാര്യങ്ങളൊക്കെ നമ്മള് നമുക്കൊള്ളു ന്നാലും അതെ എണ്ണിയ തീരുന്നതേ നമുക്കുള്ളൂ ക്ഷെ അവർക്കാണെങ്കി അങ്ങനെയല്ലല്ലോ അവർക്കിഷ്ടം പോലെ എൻജോയ് ചെയ്യാ പറ്റും ക്ഷെ അവർക്ക് താല്പര്യം അതിനോടാണ് അപ്പൊ അങ്ങനെയുള്ള ഏരിയകളാണ് അവര് ചൂസ് ചെയ്യാ കോട്ടക്കുന്നാണ് ഏ അവര് എപ്പോഴും ചൂസ് ചെയ്യാറുന്നല്ലേ എത്ര പ്രാവശ്യം പോയാലും ആ പിന്നെ നമ്മള് രണ്ടു മൂന്ന് മാസൊക്കെ കഴിഞ്ഞാണ് പിന്നെ നമ്മൾ പോകുന്നത് സമയത്ത് അവിടെ പുതുതായിട്ട് ഒരുപാട് കാര്യങ്ങള് റെയ്ഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടാകും പ്പൊ നമ്മള് ലാസ്റ്റ് പോയ സമയത്ത് അവിടെഈ ജിമ്മിന്റെത് കാര്യങ്ങള് കൊറ വരുന്നുണ്ടായിരുന്നു അന്ന് നമ്മള് പോയ സമയത്ത് അന്നാണ് അതിന്റെ ഉദ്ഘാടനം ക്ഷെ അവിടെ നമ്മുക്കന്ന് അവിടേക്ക് കേറാൻ പറ്റ റ്റൂലാരുന്നു കാരണം ഉദ്ഘാടനത്തിന്റെ സെക്ഷൻ ആയതൊണ്ട് അവിടക്ക് പാസിങ്ങോ കാര്യങ്ങളോ ഇല്ലായിരുന്നു
ആ ആ ആ ആ
അ പിന്നെ അവിടെ കുറെ ഫ്രീ ആയിട്ട് മക്കൾക്ക് ഏ മറ്റെ സൈഡ് സീസോ അതേ പോലെ ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ അവർക്ക് ഫ്രീ ആയിട്ടന്നെ ആ എൻട്രിംഗ് പാസിലെന്നെ അവർക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്പ്പോ
ആഹ ആഹ് ആഹ് ആഹ
ക്യാഷ് കൊടുത്താല് എലക്ട്രിക്സിന്റെ ഏഹ് എന്താ പറയാ ഏന്ത്രുഞ്ഞാല് പോലത്തെ കാര്യ യങ്ങള് അതുപോലെ തന്നെ അങ്ങനെ കൊറ കാര്യങ്ങളും ഉണ്ട് അതുപോലെ ബലൂൺസിലെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ടല്ലോ അവക്ക് മുകൾ മുകൾക്ക് കയറാനോ ഇറങ്ങാനൊക്കെ
ആഹ ആഹ ആഹ് ആഹ
അവർക്കൊക്കെ അതിനോടാണ് അവർക്ക് താല്പര്യം മക്കൾക്ക് താല്പര്യം എപ്പോഴും
ആഹ് അതാണ് ഇവിടെ ഞങ്ങളെവിടെലും ഇപ്പൊരു അപകടം ഉണ്ടായത് ഇവിടെ അ പിന്നെ വെ ഇവിടെ ഇതുണ്ടല്ലോ മറ്റേ മറ്റേ ഹാപ്പി ആഹ് അ അതന്നെ ആഹ് ആ അതന്നെ അതന്നെ ഹാപ്പി ല ല് ആ അതിവിടെ ആഹ് അത് ഇവിടെ ഇപ്പൊ അപകടം ഉണ്ടായ നമ്മളെ ഇവിടെല്ലേ ഞാൻ എല്ലാ കൊല്ലവും എന്റെ മോ മക്കളെ ടൂർന് വിടും അവിടെ സ്കൂളിൽന്ന് എല്ലാ കൊല്ലം അവിടെയാണ് പോകുന്നത് പിന്നെ ഞങ്ങള് ഇടക്കൊക്കെ പോകുന്ന സ്ഥ സ്ഥലമാണ് അപ്പൊ നമുക്കിത് കേട്ട
ഇവിട ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയാണ്
ട്ടപ്പം ഞാന് സ്കൂളിൽ ഫസ്റ്റ് ഞാൻ ചെന്നിട്ട് പറഞ്ഞത് ഈർഷം ഞങ്ങളവിടെ ടൂറാണെങ്കി ഞങ്ങള് വിടി
ആ അതെ അതെ നമുക്ക് കണ്ടാല് പേടിയാണ് പക്ഷെ നമ്മളിങ്ങനെ കേറുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കോ സമയത്ത് ഏറ്റവും ഹൈൽ എത്തുന്ന സമയം നമ്മള് വിചരിക്കും ഇതൊക്കെ എന്താ പറയ കമ്പയിൽ ഒതുക്കി നിൽക്കുന്ന സംഭവാണല്ലോ
ആ അതെ അ
ക്ഷെ എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ട വെളള റേറ്റ്സ് കളൊക്കെ ചിലരിക്ക് പേടിയാ എന്റെ നാത്തുന് ഭയങ്കര പേടിയണ് അവളതിലൊന്നും കേയറു ഒന്നു ല്ല എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് ഹൈൽ എന്താണ് തിന്നിട്ട് അതിലിക്ക് കേയറനാ എനിക്കിഷ്ടം
ട്ടം എനിക്ക് ഭയങ്കര പെടിയാ അവിടെ നിന്നിട്ട് വിളിക്കും അയ്യോ സ്ലോ ആക്ക് സ്ലോ ആക്ക്
എനിക്ക് പേഡിയില്ല അങ്ങെന്റെ കാര്യ ഇങ്ങനുളളത് എനിക്ക് പേടിയല്ലേ എനിക്ക് ഭയങ്കര എൻജോയാണത് എനിക്ക് ഭയങ്കര ഇഷ്ടണല്ലേ നമ്മള് ഓരോ ഒരു തെങ്ങിനേക്കായൊക്കെ ഹൈറ്റില് ഒരു തോണിയിലൊക്കേ കേറിട്ടൊക്കെ പോകുലേ
ആഹ് ആഹ് ആഹ്
ഓ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര വൈബണത്
ആ അതെ അതെ അതെ
അതെ അതെ മ് അതേപോലെ തന്നെ കോട്ട കുന്നിലിണ്ട് ഒരു തോണിയുടെ പോലെ തന്നെ നമ്മള് ഇരുന്ന് ഫിറ്റിങ്ങാണ് സംഭവം ഹൈറ്റില് പോകുന്നൊന്നുംല്ല ഇത് ഇങ്ങനെ വട്ടത്തില് കറങ്ങാണ് ചെയ്യുന്നത്
ഓ ഓ ഓ
ഓ ഞാന അതില് കേറിട്ട് എന്റെ അമ്മോ പെരെ അത്കണ്ട് സ്പീഡായി പോകുന്ന സമയത്ത് നമു ക്ക് പുറോം പെരടിയൊക്കെ എന്തൊരു വേദന അറിയോ നമ്മുടെ ശരീരത്തിന്ന് അങ്ങോട്ട് തെറച്ച് പോകും തോന്നും അംമ് അങ്ങനെ സ്പീഡ ഓ പറയണ്ടോ അതിങ്ങനെ കറങ്ങന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേയറാനേ മ ക്ഷെ കേറിയപ്പ എനിക്ക് ഔ ഭയങ്കരായിട്ട് പെയിന് തലക്കെ ഭയങ്കര വേദന തലെന്നല്ല പെരടിയന്നാ അതെ ഭയങ്കര ടെയിഞ്ചറ് പിന്നെ ഞാൻ കേറിട്ടി ട്ടോ പഷേ അ കേറാറുണ്ട് ഇതില് ഞാൻ പിന്നെ കേറിട്ടേയില്ല അത്രക്ക് വേദന പെരടിയും പൊറ ഭാഗോക്കെ തലയ് ക്കിപ്പം പ്രശ്നല്ല പഷേ കഴുത്തൊക്കെ ഇങ്ങോട്ട് പിന്നെ തിരിയാനോ ഒന്നിനും പറ്റാത്ത ആഹ് ഒരു ആഹ് നമുക്ക്ട്ട് വേദന ഇങ്ങട് സഹിക്കാൻ പറ്റാത്ത എന്തൊരു ഇടാ വിചാരിച്ചു ഞാനത് മറ്റേത് നമുക്ക് ഹൈറ്റിലൊക്കെ പോവാന്നല്ലാതെ നമ്മക്ക് ബോഡിക്കൊന്നും വരുന്നില്ലല്ലോ ഇതങ്ങനല്ല നമ്മ ക്ക് ബോഡി പെയിന് സഹിക്കാൻ പറ്റാതെ മോനൊക്കെ കരഞ്ഞു മോൻക്ക് എന്നെ പോലെയാണെ എത്രത്തോളം ഹൈറ്റ് പോവാൻ പറ്റുന്നോ എത്രത്തോട് സ്പീടില് കാര്യങ്ങളെണ്ടോ അതിലാണ് അവനും കേറാ ക്ഷേ അവനൊക്കെ അവൻ കരഞ്ഞു പോയി
ആഹ് അത
നമ്മക്കേ കരച്ചില് വരുന്നൊര് സിറ്റുവേഷനായി പോയി കാരണം നമ്മക്ക് ആ സംഭവത്തില് ഇരിന്നിട്ടുള്ള പേടിയല്ല ക്ഷേ നമ്മക്ക് ക്ക് നമ്മടെ ബോഡി പെയിൻ ഇണ്ടാവുല്ലോ അത്ങ്ങട്ട് സഹിക്കാൻ പറ്റാത്തൊരു സംഭവം
ഓ ഓ ഓ ഓ
അതെ ഇപ്പൊ എന്തോ നന്നായിട്ട് മടുത്തു പോയി ആ ഒരു സംഭവം ഞാൻ പറഞ്ഞു ഇനി മേലിൽ ഇതില് ഞാൻ കയാ‌റൂലാന്ന് എന്റെ നാത്തൂൻ പറഞ്ഞു ആ ഇങ്ങള് ഏതില് കയറിയാലും പിന്നേം പിന്നേം കയ യറാനാണല്ലോങ്ങക്ക് ആഗ്രഹംണ്ട ഞാൻ പറഞ്ഞു ഇതെന്താടോ പേടിയല്ല പക്ഷെ ബോഡി പെയിൻ നമുക്ക് സഹിക്കാൻ പറ്റണ്ടേ
ഓഹ് അതാണ് അത് നമ്മള് പിന്നീട് വീട്ടില് വന്നിട്ടല്ലേ നമ്മള് അതിന്റേതായ എഫക്ടുകളൊക്കെ അറിയുന്നത് രാത്രി
ഇത് ആ എഫക്ട് രാത്രിക്കൊന്നുല്ലേ അതില് ക കങ്ങുന്ന സമയത്തന്നെ നമുക്ക് സഹിക്കാൻ പ റ്റുന്നില്ല. ആഹ് പിന്നെ കൊറേ കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് വന്നപ്പോഴേക്ക് നമുക്ക് ക്കാൻ പറ്റണ്ടേ ആഹ് അതെ അതെ അതാണ് പ്രശ് നം പക്ഷെ നമുക്ക് വീട്ടില് എത്തിട്ടോ ഒരു അരമണിക്കൂർ കയിഞ്ഞിന്റെേഷോ അതിന്റെ ഒരു എഫ ക്ട് നമ്ക്ക് കാണി ക്ക്ന്നില്ല പക്ഷെ ആ ഒരു ഓൺ ദ സ്പോട്ടിലാണ് നമുക്കത് സഹിക്കാൻ പറ്റാത്തത്.
പറ്റാത്തത് അതെ.
പിന്നെ ആലപ്പുഴൊക്കെ പോയിട്ട്ണ്ടോ?
ആലപ്പുഴ പോയിട്ട്ണ്ട്.
ഓഹ്